ലോ
ആ കേക്കല്ലേ കട്ട്യ്തിട്ട് പിന്നെ വിളിക്കുമ്പളി കേക്കാ കുറച്ച് ബുദ്ധിമട്ടുള്ള പോലെ
ആഹ ശരിയാ അതന്ന് ഉം ഉം
ഉ പിന്നെ എന്താണ് ബിശേഷം പിന്നെ പറാ ചെറുപ്പത്തിൽ ഇത് പോലത്തെ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടോ എന്റെ പോലത്തെ
ആലാ അവറൊക്കെ ഉണ്ടായിട്ടുണ്ട്.
കണ്ടില്ലേ ഒളിപ്പിച് വെച്ചിരിക്കാണ്. അയ്യോ നല്ല ചിരി എനിക്ക് ഭയങ്കര ഇഷ്ട ചിരി
ഏഹ്
നല്ല ചീരി ചേച്ചിടേ
ആഹ ഏ എന്തൊക്കെ വെക്യാനറിയാ എന്തൊക്കെ വെക്യാനറിയാ പാജകം പാജക
പാചകം എനിക്ക് പാചകം ഭയങ്കര ഇഷ്ട
എല്ലാം അറിയാവോയികാൻ എനിക്കറിയാത്ത വല്ല ഉണ്ടോന്ന് അറിയാനായിരുന്നു.
എനിക്ക് അങ്ങനെയന്ന് വെച് കഴിഞ്ഞാൽ പഴയേ വിഭവങ്ങളൊന്നുംന ഇഷ്ടല്ല പുതിയതൊക്കെയല്ലേ മന്തി ചിക്കൻ ബിരിയാണി ചില്ലി ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ ഇഷ്ടം കുക്ക് ചെയ്യും പിന്നെ കേക്ക്ക്കെ ഉണ്ടാകും
ആന്നാ കേക്കണ്ടാകുംല്ലയോ?
ആഹ കേക്ക്ണ്ടാക്കും സെയിലെയ്തിരുന്നു കല്യാണത്തിന് മുന്നേ
ആഹ് ആഹ് ആഹ്
പിന്നെ ഏഹ്മ് കല്യാണം കഞ്ഞോട് കൂടി പിന്നെ നമ്മുടെ ഫീൽഡ് മാറിപ്പോയല്ലോ എല്ലാം പോയി
എ പോയി പ്രതീക്ഷകളു എല്ലാം പോയി
അ അതാണ്
ഉം
ഫുഡ് ഇണ്ടാക്കാൻ ഇൻക്ക് ഭയങ്കര ഇഷ്ടാ അതാണ് എന്റെ കെട്ട്യോൻ എന്നെ കെട്ടാനുള്ള ഒന്നാമത്തെ കാര്യം അതക്ക പെ ണ്ണു കാണാൻ വന്നപ്പോ ഞാൻ എന്താ ഹോബീന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഏ അല്ല ഹോബി അല്ല വേറെന്തോ ചോദിച്ചപ്പ ഞാൻ പറ ൻ ൻക്ക് കുക്ക് ചെയ്യാനാ ഇഷ്ടംന്ന് പറഞ്ഞു ആള് ചോദിച്ചത് വേറെ എന്തോ ആയ്രുന്നു ആ കേട്ടത് അങ്ങനെയായി പോയി എന്നാ വച്ചാ ആളണങ്ങി ഭക്ഷണപ്രിയനു കേക്കേണ്ട താമസൊ നിൻക്ക് യൂ ട്യൂബ് ചാനലൊക്കെ ഇണ്ടായിരുന്നു ആ ഇപ്പ ഇല്ല നിർത്തി സ്റ്റോപ്പയ്ത് കൊറോണ ടൈമിലായിരുന്നു
ആ ഓ അത് കണ്ടിന്യൂ ചെയ്തൂടായിരുന്നോ
കണ്ടിന്യൂ ചെയ്ന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ലാബ് ടെക്നീഷ്യനായിരുന്നു അപ്പ എനിക്ക് കൊറോണോ ഡ്യൂട്ടി ട്ടിയൊക്കെ കിട്ടിയപ്പോ പിന്നെ അതങ്ങനേ നിർത്തിപ്പോയി.
ആഹ്.
കുക്കിങ്ങിഷ്ടാ കാരണം, എൻ്റെ വീട്ടില് ഈഹ് ഉപ്പാട ഉമ്മണ്ട്.
ആഹ് ആഹ് അഹ്
ആള്ന്ന് വെച്ചയിഞ്ഞാ നന്നായി കുക്കെയ്യും.
കുക്കെയ്യും. ആഹ് ആഹ്.
ആ ഒരു ഇപ്പ എനിക്കും കിട്ടി. പക്ഷെ ആള് നാടനൈറ്റം കുക്ക് ചെയ്യണന്ന് വെച്ചയിഞ്ഞാ ഞാൻ കൊർച്ചും കൂടിയും ഡെവലപ്പായിന്നേള്ളു. പക്ഷെ കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടാ. എന്ത്‌ ന്ത്‌ വേണെങ്കിലും ഏതിപ്പോ പന്ത്രണ്ട് പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണിക്ക് വന്നിട്ട് കെട്ടിയോൻ പ ത്തിരിയും ചിക്കൻ കറിയും വേണന്ന് പറഞ്ഞാലും ഞാൻ ഇണ്ടാക്കി കൊടുക്കും. ആഹ് അങ്ങനെയായിരുന്നു. ഇപ്പൊ കെട്ടിയോന്റെ സ്വഭാവം മനസ് സിലായതോട് കൂടി നിർത്തി.
അല് അതല്
ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ടൈമില് നമുക്കറിയില്ലല്ലോ. ആഹ് ഹാ അപ്പൊ പതിനൊന്ന് മണിക്ക് പറയും എടീ ഇൻക്ക് പത്തിരീ ചിക്കൻ കറി വേണം ഇൻക്ക് പൂതീണ്ട് നീ ഇണ്ടാക്കി തരോന്നോയിക്കുമ്പോ ഞാൻ കഷ്ടപ്പെട്ട്ണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെ മനസ്സിലായി ഇതൊരു ശരിക്കു പോവൂലാന്ന്.
ആഹ്.
ഇനിക്ക് ഭയങ്കര ഇഷ്ടാ കുക്കിങ്ങ്. മടിയ്ണ്ട് ഒന്നാമത്തെ കാര്യം. ഇതൊക്കെ കഴുകി വെക്കടണ്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട്
ഈ മന്തിയൊക്കെ ഈ കൊച്ചു പറയും. പക്ഷെ എനിക്ക്‌ ഇതൊക്കെ മേടിച്ചു കൊടുക്കാനൊരു പേടിയാ, ഈ കുഴിമന്തി
അതിപ്പോ പേര് പൊർത്ത്, ചേച്ചിക്ക് ഇണ്ടാക്കാനല്ലേ ഉള്ളൂ സിംമ്പിളാ.
എനിക്കറിയത്തില്ല.
ബിരിയാണി ഇണ്ടാക്കണ പണിയൊന്നുല്ല മന്തി ഇണ്ടാക്കാൻ. അതേറ്റവും എള്പ്പള്ള പണിയു അതുവാ.
ആണോ?
ആഹ് സവോള വേണ്ട തക്കാളി വേണ്ട ഒന്നും വേണ്ട. ഒരു ക്യാപ്സിക്കം വേണം പിന്നെ ചിക്കൻ സ്റ്റൂന്നറഞ്ഞൊരു സാനം കിട്ടും കടേന്ന്. ഒരു പെട്ടീല് മാർക്കറ്റിലൊക്കെ. അതും മതി.
അത് രണ്ടും മതിയോ?
അതു രണ്ടും മതി. പിന്നെ ബിരിയാണിയരിയും മതി. പിന്നെ കുരുമൊളക് കുരുമൊളകില്ലെ നമ്മടെ, അതൊക്കെ ഇത്തിരിയിട്ടാ മതി. പൊടിയായാലും കുഴപ്പൊന്നുല്ല. പലതരത്തില്ള്ള മന്തി യൂട്യൂബില് കിട്ടൂലോ.
ഓഹ്.
സിമ്പിളാ നമുക്ക് പത്ത് പതിനഞ്ച് മിനി റ്റിന്റുള്ളിൽ സാനത്തിന്റെ പണി തീരും.
ആഹ് ആഹ്.
മറ്റേ ബിരിയാണി വെക്കണെങ്കി നമ്മ വഴറ്റാൻ നിക്കണം. ആഹ്. ഭയങ്കര പണിയല്ലേ? ഇതൊരു പണിയു ഇല്ല ചേ ശ്ശെ സാധന
പൊറത്ത് പോമ്പോ ഈ കൊച്ചു പറയും വേണൊന്ന്. എനിക്ക് പേടിയാ ഞാൻ മേടിച്ചു കൊടുക്കത്തില്ല.
ആഹ് ഇണ്ടാക്കി കൊടുത്തോക്ക്.
ആഹ് ഞാൻ പറയാ നിക്
നിങ്ങ രണ്ട് പേരെല്ലേ ഉള്ളൂ കുക്കർൽ ഇണ്ടാക്കിയാലും മതിയാവൂല്ലോ.
ആഹ് ആഹ് അമ്മയുണ്ട് അമ്മയുണ്ട് ഉം ഉം പിന്നെന്ത ശവർമ്മ അതൊക്കെ വേണന്ന് പറയാ. ഞാനൊന്നും വേടിച്ച് കൊടുക്കത്തില്ല.
കൊടുത്തൂടെ പാവല്ലേ പക്ഷെ ഇന് വയ്യാത്തതുണ്ട് പേടി അതാവും.
ആഹ് അതാണ്
അക്ഷെ ഇവർക്കൊരു കൊഴ പ്പണ്ട് ന്നാ നമ്മള് ഇപ്പം വാങ്ങിച്ചു കൊടുക്കൂല പിന്നീട് കൊറച്ചൊര് വലുതായി കഴിഞ്ഞഴിഞ്ഞ അവര് അത് കൂട്ടാര കൂടെ കൂടി
ഇതിപ്പോ അതാ അതാ അതാണ് ഇവടെ കാണുന്നത് മൂത്താള അങ്ങനെ കഴിക്ക്ന്നുണ്ട്. ഇയാൾ എൻ ഹേ അയാൾ കൂ അയാൾ കൂടെ കൂടെ ആഹ് പൊറ ത്തക്കെ പോയി അവടുന്ന് ന്നട്ട് പോട്ട ഹോട്ടേക്കിട്ടയ്തി കുഴിമന്തിച്ച്
ആഹ് അതാണ് നമ്മള് ഇവടെ താക്കും അഹ് ചെല കുട്ട്യൾക്ക് അതാ പിന്നീട് അതന്നെ മതിയാവും.
ഉം ഞാ ന്നട്ട് ആയാളോട് പറയാം അങ്ങനെ പോയി കഴിക്കല്ലേന്ന് പറയാ ങ്ങനെ ഇല്ലമ്മേ അങ്ങനെന്നും ഞങ്ങൾ പൊറത്ത് പോകത്തില്ല ആഴ്ച ഒരുസം കാണാൻ പോകേ. ഫ്രണ്ട്സ് പറയുമ്പോ അങ്ങനെ പോയതാന്ന് പറയും.
ആൾക്ക അവടെ കേരള ഫുഡ് ആണോ?
ഇല്ല കേരള ഫുഡല്ല അവിടുത്തെ ഏതാ.
ആഹ് സ സാമ്പാർ സാതും
ആഹ് സാമ്പാ ആഹ് തൈര് സാധു അങ്ങനെയൊക്കെ ഇന്നലേം പറയുന്ന കേട്ട് സാമ്പാർ സാധുന്നൊക്കെ എന്തൊക്കെ താക്കറി
നമുക്ക്ങ്ങട്ട് ഇഷ്ടവൂല അത് ഉം
ആഹ് പക്ഷെ അത് കഴിക്കും കഴിച്ചെന്ന് പറയും. അല്ല നമ്മടെ കൂട്ടൊന്നും നമ്മടെ ആഹാരം പോലൊന്നും പറ്റത്തില്ല കാഴച റ്റ് കാണാ ആഹ്
ഇഡ്ലിം ദോശക്കെ സൂപ്പർ ആയിരിക്കും.
ആഹ് അതക്കെ ഉണ്ട് അതക്കെ ചെല ദിവസത്തെ കഴ കൊഴപ്പേ ഉള്ളു. അന്നേരം ഇവര് പുറത്തകണം പോവും.
പിന്നെ പൈസയും കെറവാ നമ്മെ നാട്ടിൽ അത്രയുള്ള പൈസ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അഒടെ.
ആഹ് പക്ഷെ നമ്മടെ ഫുഡിനൊക്കെ ഭയങ്കര വെലയന്ന പ
നമ്മളേ നേര് നമ്മളത അവര് കഴുത്തറക്കും ആഹ് കൊല്ലും അവര്. നമ്മുടെ മ അത് ഏത് നാട്ടിൽ പോയാലും അതെ ഇപ്പ ഹൈദരാബാദൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഒരു ബിരിയാണി ക്ക് നാനൂറ് രൂപയ്ക്ക്യാ.
ആഹ്
നമ്മടെ നാട്ടിലെ പക്ഷെ അവരെ നാ ലെ നമ്മള് ബിരിയാണി മുന്നൂറ് രൂപയ്ക്ക് നാലാ ആൾക്ക് കഴിക്കാള്ളത്ണ്ടാവും.
ആഹ് കഴിഞ്ഞ ഓണത്തിനാന്നെങ്കി വരാൻ പറ്റില്ല ഇവിടെന്ന് ലീവ് കൊടുത്തില്ല. അവരെ ഒരു ഒന്നാസദ്യക്ക് അഞ്ഞൂറ് രൂപായിരുന്ന്.
ആഹ് അത് പൊറത്തങ്ങനെയാ ഞങ്ങള് അതെ ഹൈദരാബാദില് പൊറത്ത് ൻക്കി നമ്മപ്പ രണ്ട് വെര്ക്ക് വേണ്ടിട്ട് നമ്മള് കൊറേ കറി ഇണ്ടാക്കിട്ട് കാര്യ ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങള് ഓഡ്ര് കൊട്ത്തപ്പ ഞാം പറഞ്ഞു ഒരെണ്ണം വാങ്ങിയാ മതി. നമ്ക്ക് രണ്ട് പേർക്ക് അഡ്ജസ്റ്റെയ്ത് തിന്നാം ഏയ് ഞാം പർ അത അഞ്ഞൂറ് രൂപ അർ ന്നൂർ രൂപെക്ക വെര്ന്ന സ്റ്റാർട്ടിംഗ് അഞ്ഞൂറ വെര
ആഹ്
അത്പ്പ എന്റ കാര്യ നമ്മട പൊറോട്ടക്ക് ഇരുപത്തഞ്ച് രൂപ ഒരെണ്ണത്ത്ന്
ആഹ് അതക്കൊ മോളങ്ങനെ പറേന്നെട്ട് നമ്മ്ട ഹോട്ടലി പോയാ വയ്ങ്കര വെലയാന്ന്
ഉം ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ ഇവിടെ തന്നെ ഞങ്ങള് നമ്മ ഇപ്പ ഇതൊക്കത്തന്നന്ന് മടുത്തിട്ടേ പോർത് അത്ത പോയിട്ടൊന്ന് കഴിക്കാന്ന് വിചാരിക്കുമ്പോ നല്ല വെലയ അതാ ആലയിക്കുമ്പോ ഞാൻ പറയും ഇവിടെ ഞാൻ ഉണ്ടാക്കി തന്നെ തന്നെ കഴിക്കാന്ന് പറ അത് ഇത്രയും ദൂര ഒരു മണിക്കൂർ ട്രാവല
ഓ അത്രയും വേണ ആഹ്
ഞാം പറെം നമ്മ്ക്ക്‌ ഇങ്ങന്നൊര് കട ഇവട തൊടങ്ങാര്ന്ന് എന്ന് പറിം എന്നട്ട് ഞാ തന്ന പറെം നിങ്ങ ഇങ്ങന മാറിക്കൊണ്ടിലിരിക്കല്ലേ ഞാ ഇവട കട തൊറന്ന് ഇടും എന്നട്ട് നിങ്ങ വേറെ എവ്ടെലും പോവും
ഏഹാ പിന്നെ
പിന്നെന്താ ഓണം അടുത്ത മാസല്ലേ അല്ലെ ഓഗസ്റ്റില അല്ലെ
ആഹ് അഹ്
ആ ഇപ്പ ഓണത്തിന് വീട്ടിൽന്നെ ഫുഡ് ഉണ്ടാക്കുക പുറത്തുന്ന് വാങ്ങിക്
ഇല്ല മ്മള് ഇവിടെ ഉണ്ടാക്കത്തേ ഉള്ളൂ
അല്ല പൊറത്തൊന്ന് മക്കൾക്കന്നെ വാങ്ങിച്ചു കൊടുക്കല്ലേ പിന്നെയാണ്
എനക്ക് പേടിച്ചോ ഞാൻ പേടിക്കാത്ത ഓരോത ഈ കുഴിമന്തിയൊക്കെ കഴിച്ചോ
അല്ല ഞാനൊന്നും കഴിക്കാൻ പോത്തില്ല അന്നണം വരുമ്പോ കാണാം പോ ഇങ്ങനെ കുഴിമന്തി ഒന്നും കഴിക്കത്തില്ല അന്ന് വരുമ്പോ ഇങ്ങനെ പുറത്തൊക്കെ പോകൻന്നേരം ഇങ്ങനെ അങ്ങനെയുള്ളത് ഞാൻ കഴിക്കത്തില്ല എനിക്കതന്ന ഇഷ്ടല്ല
മാടൻ ചക്കൻ ഉപദ്രവിക്കാനാണല്ലോ ചക്കനണ്ട് ചിലപ്പോ ഷവർമ ഉണ്ടാക്കി കൊടുക്കും മക്കക്ക്
ആ ആ അതാ അത് അതാന്ന് അതാണ് ഞങ്ങ ഇവിടെ തോട്ടപ്പുറത്ത ഇ ഉള്ളവരൊക്കെ ആ ഉത്സവത്തിനൊക്കെ ആയാലും വല്ലം ഫുഡൊക്കെ ഓർഡർ ചെയ്തി ഞാൻ നമ്മള അങ്ങനെ ഓർഡർ ചെയ്ത്തില്ല നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കും
ആഹ്
ഉം ഉ ഉത്സവമൊക്കെ ആയാലും എല്ലാരും ഇങ്ങനെ ഓർഡർ ചെയ്യുവോ ജോലി ചെയ്യേണ്ടല്ലോ
അതെ പിന്നെ ഇത്തെ കാലത്ത് സുഖതാണല്ലോ ഓൺലൈനിൽ ബുക്കയ്തൽ എല്ലാ സാധനവും കിട്ട
കഞ്ഞ കിട്ടുവല്ലോ പിന്നെ എന്ത ഇവിടെ ഇരുന്നാ മതി എന്നത്തെ ഇനിഞ് വരും സാധനങ്ങളൊക്കെ
ആഹ് അമ്മായിമന അമ്മായിമ്മ മരുമോളെ കണ്ടു പഠിക്കേണ്ടി വരുല്ലേ
ആഹ് അതാണ്
ഇത്ത മരുമക്കൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ പറോ എന്റെ മരുമോള് നല്ലതാണല്ലോ എന്ന് വിചാരിക്കാലോ
അതാണ് ഉം കൊറ ആഹ് അതാണ്
പിന്നെ ന്നെല്ലാരും ഈസി ആയിട്ടുള്ള പണികളാണല്ലോ ഇന്ന്
നോക്കുന്നെ ഏഹ് ശെരിയാ
ചേച്ചി അയിന് മെനക്കെടാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു കൊഴപ്പുല്ല വെറുതല്ല വെറ്തല്ല കോഴിനെ വാങ്ങി എടുത്തന്നതാ നൂറെണ്ണത്തിനൊക്കെ അത് ചേട്ടന് അറിയാം ഏഹ് ചേച്ചിക്ക് വിട്ടൊടുത്താ മതി ചേച്ചി അത് ചെയ്തോളും മര്യാദിക്ക്ന്ന് അയ്യോ സമ്മയ്ച്ച് ഞാൻ
അന്നിട്ട് പിന്നെ പൊറത്ത് പോകണ്ടല്ലോ ജോലിക്ക് പൊറത്ത് പോകണ്ടല്ലോ വീട്ടിലവിടെ നിന്നോളല്ലോ
പക്ഷെ ആ പൈസ കിട്ടോ ഹോസ്പിറ്റി പോയി പണിയെടുക്കുന്നേന്റെ പൈസ കിട്ടോ അല്ല ഇഞ്ഞത് ചേട്ടന് കൊടുക്കെണ്ടി വരോ പൈസ
ഏഹ് ഇല്ല ഇല്ല ആഹ്
ഇല്ലങ്കി ഈ ആഹ് അതില്ലല്ലെ അതന്നെ ഭാഗ്യം
ഏഹ് ഏഹ് ആരും പറയാ എനിക്ക് ഇങ്ങനെ ജോലിയ്യും ആഹ് ജോലിക്ക് പോവുന്ന ഈ നേഴ്സുമാരെ ഇഷ്ട്ടവല്ലന്ന് ഇന്നാ പിന്നെ കല്യാണം കഴിക്ക
അതെന്താ, ആഹ് അറിഞ്ഞിട്ടല്ലേ അന്നും ചേച്ചി നേഴ്സെല്ലായിരുന്നോ
ആ അന്ന് ഞാനന്ന് വർക്കെയ്യുവായിരുന്നന്ന്
ഇഷ്ട്ടപ്പെട്ട്ണ്ടാവും. അപ്പം വിചരിച്ചിണ്ടാവും ഇനിപ്പം കെട്ടാം ഏഹ് ലൗവ് മേരേജായിരുന്നോ
അയിന് എന്നെ കണ്ട് അന്ന് മയങ്ങി പോയതാണെന്ന്.
ആഹ് ആഹ് ഇൻക്ക് മനസ്സിലായി ഹായ്, പിന്നെയാണ് ജോലി നോക്കിയത് അയിന് നേഴ്സുമാരെ പൊതുവേ പറയൂലോ ചെല നെഴ്സുമാരെ
അതന്നെ എല്ലാരും അങ്ങനാവണൊന്നില്ലല്ലോ
ആഹ് അതാണ് കൊഴപ്പം
ഇനതന്നെ
അപ്പ ഇന്നത്തെ കാലത്തൊന്നും അങ്ങനൊന്നുല്ല അപ്പൊ മോള് നേഴ്സിംഗ് പഠിക്ക്ണോണ്ട് കൊഴപ്പണ്ടായില്ല
ആഹ് അയാള് പറഞ്ഞെ അയാൾക്ക് വേറൊന്നും വേണ്ട ഇത് മതിയെന്ന് ഇപ്പ അവിടെ പറഞ്ഞിട്ട് കാര്യവില്ലല്ലോ ആഹ് മുക്കൊക്കെ മ ക്കൾക്കവരെതായ രീതിയില്ലേ
ആഹ് അതുകൊണ്ട് പിന്നെ ആ പേടി ഇണ്ടാവും അപ്പ ശെരി എന്നാ
ആഹ്.
ശെരി.
ശെരി എന്നാ ശെരി.